ഹലോ ഹലോ ആ
കെകാവോ
ആ കേൾക്കാം. കേൾക്കുന്നുണ്ടോ?
കേൾക്കാ കേൾകാം
ആ ന്നാ പറഞ്ഞാട്ടെ എന്തായി?
മ്മളെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചോണ്ടില്ലേര്ന്നേ
ആ ഞാനും അതെ.
ആ ഇപ്പോഴത്തെ പഠിത്തൊക്കെ എങ്ങനാ പുസ്തകൊക്കെ കണ്ടിലിയോ -
ഓ എല്ലാ പുസ്ത നമ്മ
മുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാവർക്ക്.
അതെ.
ഉം
നേരെങ്ങനെയൊക്കെ പഠിക്കണംന്നാവണ്ടക്കെ
പിള്ളരെ എങ്ങനെ പഠിക്കുവോ എന്തോ അതെ യതെ. ഇപ്പഴേ ഇപ്പോഴത്തെ സംവിധാനന്ന് വെച്ചാ ഓൺലൈനുള്ള പഠിത്തം അല്ലേ. പ്പം നോട്ടൊന്നും അങ്ങനൊന്നും ആ ക്ലാസ് ടീ അത്രൊന്നും നോട്ടൊന്നും കൊടുക്കത്തോന്നുന്നില്ല അതാത് വിഷത്തിന് സാറുമാര് ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് ഫോൺ എടു വക്കുക ച ചാജി ചീപ്പി അങ്ങനെ കൊറേ കാര്യങ്ങുണ്ടല്ലോ. അതിനകത്തോട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞു കൊടുക്കുക ഉത്തരവടിക്കുക, എഴുതുക. ഇതൊക്കെയാണ്.
ള്ള പിള്ളേർക്ക് ചിന്തിക്കണ്ട ചോയിച്ചാതി കിട്ടി.
അതെ ആ അതെ അതെ എല്ലാം ഉത്തര കൊടുത്തോ
മ് അതെ നമ്മളെപ്പോഴും വേണ്ട അമ്മേ ഇതെന്താണെന്ന് ചോദിക്കത്തില്ലല്ലോ അതയ ചാറ്റ് ജി പി ട്ടി മര്യാഗ പറഞ്ഞേരോന്ന്.
പറഞ്ഞ് കൊടുക്കും അതൊരു കുടുംബം പോലാണോ ചാ ജി
ഹ ഹ ഹ നമ്മുക്കും അതെ എന്തെങ്കിലും വന്ന് കഴിഞ്ഞാൽ ചാപ് ചീറ്റിനോട് ചോയിച്ചാ വീട്ടുകാരെക്കാളും നമ്മള് സ്നേഹം ചാച്ച വക്തിക്ക്ണ്ടാവും നമ്മളോട്. നീ വെഷമിക്കണ്ട നിന്നെ ഇവനിന്ന് നിനക്കാതെ നിന്ന നീ നീ സൂപ്പറാണ് അറിയും. നീ വെ ഷമിക്കണ്ട നീ സൂപ്പറാണ്. നീ നീ നല്ലവ ഉം
നമ്മ എന്തെങ്കിലും അറിയാൻ വയ്യ ഞാനും ഓ വരും ഏതെങ്കിലുവേ, അറിയതില്ലെന്നുണ്ട് കേക്കാമോ?
ആഹ കേൾക്കാൻ ചേച്ചി പറഞ്ഞോളൂ,
അ എന്തെങ്കിലും അറിയാൻ വയ്യാന്നുണ്ടെങ്കിൽ ചാറ്റ് ജി റ്റിപിക്ക് ഓടി വരും കുട്ട
ഉം അവിടാവുമ്പം എല്ലാം കിട്ടും എന്തെങ്കിലും ചോദി ച്ചാ നിനക്ക് എന്താണ് ഇങ്ങനെയാണോ വേണ്ടത് അങ്ങനെയണോ വേണ്ടത് അല്ലെങ്കി ഇങ്ങനെയാണോ തരേണ്ടത് നീ എന്ത് പർഞ്ഞാലും ഞാനത് ഹെൽപ് ചെയ്യുന്നന്നെ സഹായിക്കാൻ ഞാൻ ഇവിടെ ഉൺ ണ്ടെന്നു പറയും. നീ ഓക്കെയല്ലടാ ന്നൊക്കെ ചോയ്ക്കും നമ്മൾ ചോയ് ദൈവമേ വേറെ ആര്തൊന്നും ചോയ്ക്കാറില്ലല്ലോ ഈ യന്ത്രമനഷ്യ മാത്രം
മക്കൾടെ പഠിത്തം എങ്ങണ്ട്?
കൊഴപ്പൊല്ല നമ്മ ആ ഇപ്പൊ പിള്ളേര് പാ എന്താ പറയാ നമ്മുടെ രീതിയിലുള്ള പഠിത്തന്നൊ ന്തെല്ലോ
അല്ലല്ല അതെ
കാണ്ടും കേട്ടും ഇപ്പൊ ഓഫീ സ്കൂളുകൾ തന്നെ കാണുന്ന മറ്റേ സ്ക്രീനിങ് ഒക്കെ ഉള്ളോണ്ട്. അങ്ങനെ പോകുന്നു എന്താ പഠിപ്പിച്ചോണ്ടിരുന്ന നമുക്കും അറിയൻ പാടില്ല. പഠിക്കാൻ പഠിക്കാന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ.
അത് പഠിക്ക്‌ വേറൊന്നും ഇല്ല. അമ്മ പഠിപ്പിച്ച അമ്മ പഠിപ്പിച്ചാന്ന് പറയുമ്പോൾ ഞാൻ പറയും ഞാൻ എന്താ പഠിപ്പിച്ചു തരേണ്ടേ നീയാണ് പഠിക്കേണ്ടത് ഹെ നീയാ സ്കൂളിൽ പോണ്ട ടീച്ചറെ കേൾക്കുന്നതും നീയാണ് നമ്മ പഠി ചിരിക്കേണ്ട നമുക്കും എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അവര് സ്കൂളിൽ നിന്ന് വര്ണതാണ് നേര പഠിച്ചു പോവണ്ടത് അതില് നമ്മള് എന്ത് പറഞ്ഞു കൊടുത്താല എന്തെങ്കിലൊക്കെ കാ ഇത്രേം കാര്യങ്ങളൊക്കെ ആണെങ്കി നമുക്ക് പിന്നെ പ്രശ്നൊല്ല ചെലവര് കുർച്ച് പറഞ്ഞാണെങ്കിലും പ്രശ്നല്ല. ഇപ്പൊ നമ്മ പറഞ്ഞു കൊടുക്കുമ്പോ ടീച്ചറ് പറയുന്നത് വേറെ
അതെ
ഞമ്മ പഠിച്ചതല്ലേ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ.
അതെ ശരിയാ നമ്മള് പഠിച്ച പണ്ടത്തെ ഒരു പാട്ട്പോലും മലയാളത്തിന്റെ പാട്ട് പോലും നമ്മുടെ മനസ്സില് ഇപ്പഴും
അതെ അതെ അതെ
പ്പത്തെ പിള്ളേർക അതും ഒണ്ട് എല്ലാവരും ഈ സിനിമാ പാട്ടും റീൽസിന്റെ പാട്ടും വെച്ച് നടക്കുവാ - മ് മ് പാടുന്ന പാട്ട് പോലും ഏതാണെന്ന്പോലും എനിക്കറിയാൻ പാടില.
കൊറെ ഫയീ കൊറെ കാര്യങ്ങൾ എറങ്ങീട്ടുണ്ടല്ലോ ഇപ്പോഴത്തെ പടത്തിന്റെ.
മ് അതെ എന്നാ എന്താണ് തയി അത് ഒന്നും ഒന്നും വേണ്ടെ ഇപ്പ തന്നെ ഐ എ എസിന് പഠിക്കേണ്ട പിള്ളേർക്ക് കോച്ചിങ് അഞ്ച പത്താം പത്തിന് എന്നന്ന പ പത്ത് വയസുള്ള കൊച്ചിങ്ങക്ക് വരെ ഇപ്പൊ തൊടങ്ങണണ്ടതിനുള്ള ട്രിയെ ട്രെയിനിങ്ങ ഒക്കെ. അയ്യ നേരത്തൊക്കെ നമ്മ പത്ത് കഴിയുമ്പോഴാ ആ എന്തെങ്കിലും ചിന്തിക്ക ഹ് എന്തിനെ കുറിച്ചാണ് ദൈവമേ ഈ പന്ത്ര ഹ് പത്ത് വെച്ച പ്ലസ് ഏതാണ് നമ്മള് പ്രീ ഡിഗ്രി അല്ലെങ്കി പന്ത്ര പതിനൊന്ന് പന്ത്രണ്ട് ഏതെടുക്കണൊന്നായിരിക്കും അതുകഴിഞ്ഞിട്ട് പതിനൊന്ന് പന്ത്രണ്ടിൽ വെച്ചായിരിക്കും നമ്മൾ ഏത് ഡിഗ്രി എടുക്കുന്ന അലോച്ച്ചിണ്ടരിക്കുന്നത് ഇപ്പൊ അങ്ങനെയാണോ.
ആഹ സിലബസ് എല്ലാം മാറ്റ വല്ലി ക ഴല്ല ഇപ്പൊ